ആഹ് കേൾക്കുന്നുണ്ടോ
ആഹ് കേക്ക്
ആഹ് ഇത് കോള് തീരെ കിട്ടുണ്ടായിരുന്നില്ല അപ്പം ശരിയായിട്ട് ഇത് വരെ പറ്റിട്ടുണ്ടായിരുന്നില്ല അത് പിന്നെ നമ്മടെ വിരുന്നുകാരൊക്കെ വന്ന കാരണം
എന്നെ
ഉം അത് അനിയന്റെ വൈഫ് ആയിരുന്നു അവ ദുബായിലായിരുന്നു അപ്പൊ ലീവിന് ഇപ്പോ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അവള വീട്ടിക്ക വന്നതേ അപ്പൊ അവിടുന്ന് ഇങ്ങോട്ടന്ന് ഉം വന്നതാണ് അവള് അവള കുട്ടിയുണ്ട് കൂടല്ല. ലീവായിട്ട് അവിടെ സ്കൂള് പൂട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ പോന്നത ഉം ഭക്ഷണക്കെ കഴിച്ചങ്ങ സ്പെഷ്യലൊന്നും ഉണ്ടാക്കില്ല ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പത്തുമണി ആയി അപണ് അവര് വന്നപ്പോ അപ്പൊ പിന്നെ അവർക്ക് ഹോർലിക്സും ഏഹ് ബേക്കറിക്ക് കൊടുത്ത്
കൊട്ത്തുലേ
ഉം ഉം പിന്നെ കൊറെ നേര വൈകിയകാരണം അവര് ഉം ചായ ത് ബൂസല്ല ഹോർലിക്സ് മാത്രേ കഴിച്ചൊള്ളൂ.
അത് ശ
ഉം എന്താണ് അവടെ കെടന്നാ ഏഹ്
കെട്ക്കാ കൊറേ ടൈമാവു-
ഉം ആ ല്ല ഞങ്ങള് നേർത്തെ കെട്ക്കും. അപ്പം ഇന്ന്പ്പോ അവര് വന്ന കാരണേ അവര് പത്തുമണിക്കാ വന്നത് പിന്ന അവരെ. ന്ന് സംസാരിച്ചിരുന്ന് പത്തേമുക്കാലായിക്കണ് അവര് പോയപ്പോ. ഉം പിന്ന മക്കളെ സ്കൂൾത്തെ യൂനിഫോമൊക്കെ ഇസ്തിരിടാൻ നിന്ന് അങ്ങനെയൊക്കെ ഉം എന്താ ഔടെക്കെ കെട്ന്നാ.
കെടന്നാ
ഉം മഴ ണ്ടാ
ഇന്നല ഇണ്ടായിരുന്നു നല്ല
അതെ ഇന്ന് ഇല്ലല്ലേ
ല്ലല്ല ഇന്നത്ര ല്ല പശെ ആ ക്ഷെ പ്പോ ഉച്ചവരെ വല്ല പ്രശ്നല്ല ആ അതായ്ത്. അരു മൂടിക്കെട്ടിയോണ്ടായിര്ന്നു ട്ടോ. പിന്നെ വൈകി എത്താത്തായപ്പോ പിന്നെ വല്യ കൊഴപ്പല്ല.
ഉം ആഹ് ആഹ്
ഔടെ ഇങ്ങളെ ഭാഗത്തൊക്കെ ങ്ങനെ നല്ലമയണ്ടായിര്ന്നോ?
ഇന്നലെ മിനിയാന്നൊക്കെ നല്ല മഴ ഇണ്ടായിരുന്നുട്ടോ ഞങ്ങളവടെ ട ഇന്ന്പ്പ അങ്ങനെ മഴ ണ്ടായിട്ടില്ല. ന്ന് റെയ്ൻ സ്കൂൾല് റെയിൻഡേ യ്ര്ന്നു. അപ്പം നല്ലതില് കഴിക്കാൻ. ആഹ അതെ സെലബ്രേഷൻ ഇണ്ടായിരുന്നു പക്ഷേ മക്കൾക്ക് മഴയില്ലാത്ത കാരണംഅത് പറ്റിട്ടില്ല അപ്പൊ ഒരു പിന്നീടൊരിസം ആക്കാന്ന് വെച്ചിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു സ്കൂൾന്ന്.
ഇപ്പ ഓൺലൈൻ സ്കൂള് ഓഫ് ലൈൻ സ്കൂളാണോ
ഇം അവര് ഓഫ്‌ലൈൻനാണ്.
ആഹ് ശരി ആഹ് അങ്ങനെ സെലിബ്രേഷൻ ചെയർ ണ്ടല്ലോ ലെ. ന്ന് ഡോക്ടേസ് ഡേ ആയിരുന്നല്ലോ അയ്ന്റെന്തേലും ണ്ടായിര്ന്നോ?
അല്ല അത് ണ്ടായിട്ടില്ല. പിന്നെ അവര് സ്വിമ്മിങ് പൂള് ഇണ്ടാക്കിട്ട് അങ്ങനെ കുട്ടികളെ അതിലറി റക്കീറ്റുണ്ടായിരുന്നു
ആഹ് അങ്ങന അത്ശെരി ഞാൻ കണ്ടിട്ട് റീൽസിലൊക്കെ കാണലുണ്ട് ആറെന്റെ സെലിബ്രേഷൻന്നക്കെ പറഞ്ഞട്ടെ
ആഹ് അതെ ആഹ് അതന്റെ സെലിബ്രേഷൻ ആയിരുന്നുന്ന് കാറു പറ്റീട്ടില്ല ത് രണ്ടുസ് പ്പ നല്ല മഴയപ്പോ നമ്മള് അ എന്ന നാളെണ്ടാവുന്ന് നമ്മള് വിചാരിക്കും മഴ. ശെ കാലാവസ്ഥ മാറിപ്പോയി.
അതെന്നെ അല്ലേൽ ഈയൊരുതി ല അത്രങ്ങട് മഴ കൊറവാല്ലേ ജൂൺലെന്നെ
അതെ ഇപ്രവിശ്യാം മഴ അധികം ഇണ്ടായിട്ടേയില്ല ഉം അ കഴിഞ്ഞ പ്രാവിശൊക്കെ നല്ല മഴയായ്ര്ന്നു.
ആഹ് അ നല്ലമായിട്ട് കൊറവ്ണ്ട്.
ആഹഹ് കഴിഞ്ഞ പ്രാവശ്യൊക്കെ മഴ പെയ്തിട്ടേ. വെള്ളം നെറഞ്ഞിട്ടത് ഭയങ്കര പ്രശ്നണ്ടായിരുന്നല്ലോ.
ആഹ് ടെ ആഹ് ടെ. പകത്ത് ഭാഗത്ത് കയ്ഞ്ഞ വർഷം അതായത് ഉരു പൊട്ടൽ ണ്ടായിരുന്നോ കഴിഞ്ഞ പ്രാവശ്യാലും മത്തെ പ്രാവശ്യ.
ഉഹ് ഉഹ് ആഹ് ആ പ്രാവശ്യം അപ്പഴൊന്നും ഇണ്ടായിട്ടില്ല ഇങ്ങള്. പാടങ്ങളക്കെ വെള്ളം നിറഞ്ഞിട്ട്. ഉഹ് ഈ കറണ്ട് പോസ്റ്റിന്റെടുത്ത് വരെ എത്തിട്ടുണ്ടായിുന്നു. ട്രാൻസ്ഫോമറിന്റെൊക്കെടുത്ത് അപ്പൊ ന്നെ. കരാണ്ടോന്നും ഇണ്ടായിരില്ല രണ്ടു ദിവസത്തിന്. അവര് ഓഫ് യ്തിട്ടുണ്ടായിന്നു പിന്നെ വെള്ളം ഒക്കെ താഴ്ന്നപ്പ ഴാണ് അവര്. ഓൺ ചെയ്തത്. അപ്പൊ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഉം. ഉഹ് അത് ഞങ്ങളവടെ ഷട്ടർ തൊ റന്നപ്പഴേ. ഉം പിന്നെ മഴങ്ങങ് നിക്കാതെ പെ യുമ്പോ അ നല്ല ബുദ്ധിമുട്ടുണ്ടായിന്നു. ആഹ് ഞങ്ങളെ വിടന്റടുത്തൊക്കൊ ന്നും വരല്ല. ഇങ്ങളവടൊക്കെങ്ങനെ വെള്ളം മഴ പെയ്താ
ങ്ങ്ളാ ഭാഗത്ത്. ക്ക് അതേപോലെല്ലേ. എല്ലാവും ടുക്കല്ണ്ടോ?
ഏഹ്.
കേൾക്ണ്ടോ?
ആഹ് ഇപ്പൊ കേൾക്കുന്ന്ണ്ട് അയ് ഞാനേ റൈ എന്താണന്ന് നോക്കിയതാണ്.
ആഹ് ഓക്കെ ഞങ്ങള ഭാഗ ത്ത് ചല് അതാത് ഞങ്ങളെ അവ ടെ ഇവടെ ആ ഭാഗത്തൊക്കെ റഞ്ഞാല്. പെട്ടെന്ന് കേറും ഒരു നല്ലൊരു കാറ്റൊ, മായൊക്കണ്ടായാല് കേറും പശേ.
ഉം.
രണ്ട് പ്രാവശ്യം ഒരു പ്രാവശ്യം. അതെതെ. ഈ ഒരു പ്രളയം വന്നിട്ട്ണ്ടാ യിരുന്നല്ലോ വയനാടല്ല അതിന് മുൻപൊരു. പ്രളയം വന്നല്ലേന്നോ?
അതെ ആഹ് അതെ ശരിയാണ് ആഹ് കൊറോണയടെക്കെ മുന്നല്ലേ?
ആഹ് അതെ ആഹ് ഒരു സമയത്ത് ഒരു റാവശ്യം റിയിട്ടുണ്ട്.
അതെല്ലേ ആഹ് ആഹ്. ആഹ് കൊറോണടക്കെ മുന്നര് നല്ലൊരു മഴണ്ടായിരുന്നല്ലോ ആസമയത്ത്. ഞങ്ങള ഇന്റെ വീടിന്റെ അവ ടൊക്കെ. ഇന്റെ ഇക്കാടെ ഈടല്ല ഇന്റെ വീടിന്റവടൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ടായിന്നു. ഇന്നട്ട് അവിടുന്ന് വീട് മാറി. ന്നാ വർക്ക് വേറെ വീട്ടിലക്ക് പോയി ഉ കസിന്റെ വീട്ടി ക്ക് പോയിട്ടുണ്ടായിരുന്നു. പിന്നെതൊക്ക അവിടൊക്കെ ക്ലീൻ ചെയ്ത് ബ്ലീച്ചിങ്പൗഡ്രോക്കെ.
അപ്പേ ഇങ്ങനെയൊക്കെ ഒരു പ്രളയം ആഹ് സമയത്ത ആ നമ്മളിങ്ങനെ അതാത് കൊറേ ഫാമിലീസായിട്ട് രുമിച്ച് നിൽക്കൊല്ലോ. അപ്പങ്ങനെരുപാട് ഓർമകള് ര്യങ്ങളരും. പിന്നെ അമ്മക്ക് അതൊക്കെ ഓർക്കാവ്പോ രസാണ് ന്നൊക്കെ മക്ക് സങ്കടം കാര്യങ്ങളും ഉണ്ടാവും. പശേ ഒരുമിച്ച് നിക്കണ കാര്യങ്ങളൊക്കെ അലോയ് ക്കുമ്പോ രസാണ്. ഫുഡ് കഴിക്കലും തൊക്കെ വുംപോ.
ഉം ഉം ഉം ആഹ്.
ചെറിയ കാര്യം നോക്കുമ്പോ സന്തോഷാ ണ് ചെറുതാ സങ്കടാണ് ഉം ഉം ഉം പിന്നെ വീട്ടില് എല്ലാരും കിടന്നോ? ട്ട് ണ്ടാ വൂല്ല
ആഹ് എല്ലാരും കെടന്നാണ് ഞാന് പിന്നങ്ങനെ ഫോണിൽ നോക്കിട്ടൈമേ അപ്പൊ ഇങ്ങനെ കെട കൊറ ച് ചെയ്തിട്ടേ കെടക് അപ്പൊ ഇങ്ങനെ ഒർങ്ങാ നേര് ത്തെ ണീക്കോ
പ്പന്തണക്ക് ത് വിളിക്കാൻ പറ്റുവോ ഇല്ലേ കോള് പോവോ അതെങ്ങനെ മെസ്സേജ് ആയി ച്ച് നോക്കിയത് ഉണ്ടെങ്കി ന്നാ സംസാരിക്കാലോ വിജാര് ച്ച് ട്ട്
അ
മ്മ്
ഡ്രസ്സൊക്കെ എങ്ങനെ എടുക്കലേോ ഓൺലൈനോതോ ഓഫ്‌ലൈനോ
ആ ഡ്രസ്സ് ഞാന് വീട്ടില് ടാൻ വേണ്ടി ഞാന് ഓൺലൈലും രണ്ടെണ്ണം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുത്തു പക്ഷെ ഇക്കം ഓഫ്‌ലൈൻ ആയിട്ട് ഇക്ക കടെല് കൊണ്ടോയിട്ട് അങ്ങനെ വാങ്ങി തരും
ആഹ് ആഹ്
സ്വന്തമായിട്ട് എടുക്ക്ണത് ഇക്കക്ക് ഇഷ്ടപ്പടൂല ഇക്കക്ക് ഇഷ്ടപ്പെട്ടത് തരുമ്പോം അങ്ങനെ ടും
ആ അങ്ങനെടൊ ആ കളേഴസ് ഏതാ ഫേവറേറ്റ് കളർ ഏതാ?
ഫവറേറ്റ് കളർ എല്ലാ കളറും ഇഷ്ടമാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കള റ് അങ്ങനെ ഇല്ല ഞാനിപ്പോ ഒരു റെഡ് എടുത്തിട്ടുണ്ടെങ്കില് ഇക്കാക്ക് അത് പറ്റില്ല അപ്പൊ പിന്നെ എല്ലാ കളറിനോടും ഇഷ്ടം ആ ഞാൻ എന്ത ഞാനൊരു ഡ്രസ്സ് ഇട്ടോക്കിയാല അതനിക്ക് ഭംഗിയില്ല എന്നൊക്കെ പറയും അപ്പൊ ഞാനായിട്ട് ഞാൻ ഡ്രസ്സ് ഇ ടുക്ക് ല്ല പ്പൊ ഇ ക്കന്നെ സെലക്ട് ചെയ്യും
ആ അതല്ല പ്പൊ ഏത ച്ച് പാർട്ടി വെയർ ആണോ ഇഷ്ടം അതോ സിംപിള ആയിട്ടുള്ള അതൊക്കെയാണ് ഏതാണ് ഇഷ്ടം
ഫംഗ്ഷന ഒക്കെ ഉണ്ടാവുമ്പോ ഞങ്ങള് പാർട്ടി വെയർ എടുക്കും അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡ്രസ്സ് ളെ എടുക്കും
ടുക്കുംല്ലേ കളേഴ്സ് അതായത് ലൈറ്റോ ഡാർക്കുകളോ ഇഷ്ടം പെസ്റ്റൽ കളേഴ്സോ ഏതാ ഇഷ്ടം
ആഹ് ആ അത് ലൈ ച്ച് കള റാണ്
ലൈറ്റാ ല്ലെ അല്ലാതെ ചെലർക് ഭയങ്കര എൻ ക്ക് അങ്ങനെ ഇഷ്ടാ വെച്ചാല് എല്ലാ ഡ്രസ്സും ഇടും പിന്നെ ഡാർക്ക് ല യിട്ടുള്ള കള്ളേഴ്സെല് അങ്ങനെ ഇടും ലൈറ്റ് വല്ലാം ഇഷ്ടാ ണ്
അതെല്ലേ?
ആഹ് എന്താ കാണാൻ ഭംഗിണ്ടെങ്കി അതെ ടുത്തോടൊ
ആഹ് അത് ശരി ആ അങ്ങനെ- ഫേവറേറ്റ് കളറ് അങ്ങനെന്നുംല്ലാ
ഫിലിമ് കാണല്ലോണ്ടോ
ഫിലീ മൊക്കെ കാണും ആ പുതിയ മൂവി ഞാൻ അധികം ഫോണിലാ കാണാ കാണാറ് നിങ്ങൾ എങ്ങനെയാ പുറത്ത് പോയിട്ടണോ കാണാ
ഞാന് രണ്ടു പ്രാവശ്യംങ്ങനെ തിയേറ്റർല് കണ്ടിട്ടുണ്ടായിര് ന്നു വായ റ്റു പിന്നെ ആട് ജീവിതം അത് ഞാന് അത് രണ്ടേ ഞാന് തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ
അതെ.
ഉം ബാക്കിയൊക്കെ പിന്നെ ഞാൻ സ് ഫോണിൽഅല്ലെ ഫോണിൽ തിയറ്ററ് ഒക്കെയാണ് പക്ഷെ ഫോണിൽ കാണുന്ന. സുഖം കിട്ടൂല ഫോണിൽ ആകുമ്പോ ആഹ്. നമുക്ക് കാ ഇങ്ങനെ ഇരുന്ന് കാണാലോ?
അതെ ആഹ് നമുക്ക്. ഉം വലിയതില് സ്ക്രീനില് കാണാല്ലോ? ഞങ്ങള് പണ്ട് നി ഇക്കാനോട് കൊണ്ടുപോവാ എന്നൊക്കെ ചോദിക്ക ആ കൊണ്ടപോവാ സമയമായിട്ടില്ല എന്നൊക്കെ പറയും അപ്പൊ മ ക്കളൊക്കെ അന്ന് ചെറുതായിരുന്നേ ആഹ് സമയത്ത്. അങ്ങനെ പോയിട്ടില്ല ഇനി ഉം.
ആഹ് ആഹ് അത് ശരി. പൊറത്തൊക്കെ പോയിട്ടുണ്ടോ ടൂറൊക്കെ പോവാലുണ്ടോ അതോ ഇഷ്ടാണോ?
ട്രിപ്പോക്കെ പോവാറുണ്ട് ആഹ് ടൂറൊക്കെ പോവാൻ ഇഷ്ടാണ് ആഹ്.
ഒറ്റക്ക്പോവാൻ ഇഷ്ടാ.
ആഹ് ആഹ് ബീച്ച് ആ ഏറെ ഇഷ്ടം. ഇങ്ങനെ ഊട്ടി മൂന്നാറ് അങ്ങനെയൊക്കെ ഉള്ള.
ആഹ് ആഹ്.
സ്ഥലങ്ങ ഉം ഉം. അങ്ങനെയാണ് നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടം ഏഹ്.
ആഹ് എനിക്കിഷ്ടം അതേപോലെ തന്നെ പോകണൊക്കെ ഇഷ്ടാണ്. പിന്നെന്താെന്നാല് ഉം.
ആഹ് ഇന്നായിക്കോട്ടെ നമ്മ ടൈം പോയി ആഹ് ആഹ് ഓക്കേ ശരി.